ഓ
കേൾക്കാവോ
ആഹ് ക്കേക്കാം
ഓക്കെ എന്തൊക്ക്ണ്ട്
സുഖായിരിക്ണു അവിടെ എന്തൊക്കെയുണ്ട്
ഇവിടെ സുഖായിട്ടിരിക്ക്ണു രാവിലെ ഫുഡൊക്കെ കഴി ആഹ് ഇന്ന് മഴ രാവിലെ ചെറുതായിട്ടൊന്ന് പെയ്തു പിന്നെ ഇപ്പൊ കൊ നല്ല വെയ്ല് തെളിഞ്ഞിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഇവിടൊന്നും മഴയൊന്നും പെയ്തില്ല കഴിച്ചില്ല ഇന്നലെ ഉണ്ടല്ലോ. നാടൻകോഴിന്റെ വാങ്ങികൊണ്ട്‌ വന്നേ എനിക്കതിപ്പോ റെട് വെട്ടി റെഡിയാക്കി തന്നു ഞാനത് കറിവെയ്ക്കാനുള്ള തെരക്കില്.
ആണോ പിള്ളേരൊക്കെ സ്കൂളിൽ പോയോ.
ആഹ് അവൻ സകൂളി പോയി ഒരാളാ അവൻ സകൂളി പോയി. ആഹ് ഒരാളേ ഉള്ളൂ. രാവിലെ സാമ്പാറും ചോറും പിന്നെ.
ആഹ് ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കിയില്ലേ ആഹ് ആഹ്.
അങ്ങനെ ഉണ്ടാക്കില്ല അവന് എട്ടേ കാലാകുമ്പഴത്തേക്കും പോവും എട്ടേകാലാകുമ്പഴത്തേക്കും പോവും അപ്പൊ. ചോറ് ആക്ക അവധി ദിവസങ്ങളിലൊക്കെ. ആഹ് കുറച്ചു കഴിക്കും അങ്ങന അത്രം രാവിലെ ഭക്ഷണം ഒന്നും കഴിക്കാത്തത് കൊണ്ട് ചോറ് ഇചിരി കൊടുത്തു വിടും.
ആഹ് എനിക്ക് സാമ്പാർ അലർജിയ അതുകൊണ്ട് എനിക്ക് സാമ്പാറ് കഴിക്കാൻ പറ്റത്തില്ല സാമ്പാറെ ന്താന്ന് അലർജിന്ന് അറിയത്തില്ലേ. ഇതൊരു കഷ്ണവാണ് അലർജി എനിക്ക് എന്തയലും കഴി സാമ്പാറ് കഴിച്ചാൽ തന്നെ ഇങ്ങനെ മേലൊക്കെ തടി ച്ചു പോവാണേ അപ്പൊ പിന്നെ എന്തെങ്കിലും ഗുളിക കഴിക്കണം ഗുളിക കഴിച്ചാലാ ണ് അത് മാറുള്ളൂ ഡോക്ടേഴ്സിനക്കെ ഒത്തിരി കണ്ടു പക്ഷെ ആ ഇതുവരെ ഒന്നും. അത് മാറിയിട്ടില്ല പൂർണ്ണമായിട്ടും ആദ്യം ചെറുതിലെ ഒന്നും ഉണ്ടായിരുന്നില്ല എട ക്ക് തൊട്ട് എപ്പഴോ വന്നതാ.
ആഹ് ആതെന്താ സാമ്പാറ് കഷ്ണങ്ങള് ൻ്റെ പ്രശ്നായിരിക്കുംല്ലേ അത്. സാമ്പാർപൊടിയുടെ പ്രശ്നായിരിക്കോ.
പൊടിയല്ല ഏതോ ഒരു കഷ്ണവാണ് വെണ്ടക്കാണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഞാനിപ്പങ്ങനെ എഴുതി വെ ക്കു ഓരോ ദിവസം എന്തൊക്കെയാ കഴിക്കണത് എന്ത് അപ്പം നമുക്ക്. ചൊർച്ചിൽ വരുമ്പ നമുക്ക് മൻ മനസ്സിലാവൊല്ലോ എപ്പ എന്താ കഴിച്ചേന്ന്.
ആ എനിക്ക് ഇന്നാളൊരു മരുന്ന് കഴിച് ഇച്ചങ്ങനെ അലർജി ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇഞ്ചെക്ഷൻ ഒക്കെ വെച്ചിട്ടാ മാറിയത്.
ആഹ് എനിക്ക് ഇഞ്ചക്ഷനല്ല ഇപ്പൊ എനിക്ക് ഭയങ്കര ചൊറിച്ചില വന്ന് മൊത്തം ചൊറിച്ചില് വരും അപൊ തടിച്ചു പോങ്ങുവാ അപ്പൊ ഡോ ക്ടർ ഞാൻ പോ ഒത്തിരി സഹി ച്ചു നമ്മള് ഗുളിക ഒന്നുന്നും കഴിക്കാതെ നോക്കിയായിരുന്നു പിന്നെ ഡോ ക്ടർ പല ഡോക്ടറെേ കണ്ടു ഹോമിയോ ആയുർവേദവും ഇംഗ്ലീഷും ഒക്കെ കണ്ടിരുന്നു എന്നിട്ട് ഇംഗ്ലീഷ്. ലാസ്റ്റൊരു മരുന്നും കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം ചൊറിച്ചില് വരുമ്പം മാത്രമേ കഴി കൊള്ളൂ ഡെയിലി കഴിക്കുവൊന്നുല്ല ഡെയിലി കഴിക്കാൻ നീ നല്ലതൊന്നു അല്ലല്ലോ നീ അത്ര. ഗുളിക എപ്പഴും എനിക്ക് അത്ര ഗുളിക കഴിക്കണേന് വലിയ താല്പര്യവും ഇല്ല.
ആഹ് ഗുളിക കഴിക്കാതിരിക്കാ ഭേദം ഗുളി കഴിച്ച് കഴിച്ച് വേറെ വല്ല അസുഖം വരും.
അതെ എന്തെങ്കിലും പനിക്ക് പനി വരുമ്പ തന്നെ ഇപ്പഴത്തെ പനീനെക്കെ പേടിക്കണമല്ലോ ഡോള കഴി ചില്ലെങ്കി പിന്നെ പനിയും അവ്വ എല്ലാവർക്കും പനി വീട്ടിൽ തന്നെ എല്ലാവർക്കും ഓരോന്നായിട്ട് കൊടുക്കണ്ട വരും. അതുകൊണ്ട് പിന്നെ പനി വരുമ്പഴും എക്കെ പേടി പനി വരുമ്പം മാത്രം. ഡോള കഴിക്കും.
ച്ചു ഇങ്ങളങ്ങനെ ഹലോ.
ഹലോ കേൾക്കാവോ
ആഹ് ഇപ്പ കേൾക്കാം എന്തോ നേര്
ആഹ് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലേ.
ആഹ് ആഹ് ഉം ബാക്കി കറി കഴിക്കുന്നതിന് കുഴപ്പൊന്നുല്ല.
ബാക്കി ചിക്കന് കഴിക്കുമ്പ എന്താ അലർജി ഉണ്ട് പക്ഷെ ഞാന് എന്നാലും ചിക്കൻ കഴിക്കും. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞോ.
ആഹ് രാവിലെ പിന്നെ ഞാൻ കറിയും കൂടെ വെക്കണം എന്നിട്ട് കപ്പയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതും കുടെ വേവിക്കണം
നാടൻകോഴി ഇഷ്ടമാണ് നാടൻകോഴി അപ്പടിഎല്ലല്ലേ
ആഹ് അതെല്ലാം ഇങ്ങനെ വാങ്ങലില്ല ഇന്നെലെ ഇങ്ങനെ കിട്ടിയപ്പോ വാങ്ങിക്കൊണ്ട് വന്നുവന്ന് മാത്രം നമ്മള ആഹ് കഴിച്ചോളും
വേവാൻ നല്ല സമയമല്ലേ നാടൻ കൊഴി
ആഹ് സമയം എടുക്കും ഞാൻ അടപ്പേ വെച്ചതേ ഉള്ളൂ വറുത്തരച്ച തേങ്ങാ പാൽ പിഴിഞ്ഞ് ഒഴിച്
തേങ്ങാപ്പാൽ ആഹ് ആഹ് അപ്പോ ഇച്ചിരി കൂടി ടേസ്റ്റ് ഉണ്ടാവുംല്ലേ നാടൻ കോഴിയ തുകൊണ്ട് ഉം ഉം
ഞാൻ വറുത്തരച്ച ആ വറുത്ത് അരച്ച വറുത്തത് ശരിയാവത്തില്ല
ആഹ് ഹ ഹ ആഹ് എല്ലാം കറി വെക്കാനൊക്കെ അറിയാവോ
ആ ഒരു വിധൊക്കെ
അഹ് ആഹ് ചെറിയ അടുക്കളയില് ഉം മിറ്റത്ത് ചെറിയ പയറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി പച്ചക്കറികൾ
വഴുതനങ്ങ മത്തങ്ങ പത്തുമുളക് അങ്ങനൊക്കെയുണ്ട് വാഴക്ക അങ്ങനൊക്കെ വ വാഴൊക്കെ വാഴകൃഷി ഉണ്ട് ആഹ് ഉണ്ട്
ആഹ് ആ ഞങ്ങക്കും അതെ കറിവേപ്പില ഇഷ്ടംമാതിരി ഒത്തിരി ഒണ്ട് കറിവേപ്പില നല്ല മരം പോലെ അങ്ങ് പൊങ്ങി നിപ്പുണ്ട് അപ്പം കറിവേപ്പില നമുക്ക് പുറ പുറത്തുന്ന് മേടിക്കണ്ട വാഴയുണ്ട് ട്ടോ ഞങ്ങളടെ വീട്ടിലും കൊർച്ചേ വാഴ കൃഷിയായിട്ടല്ല നമ്മടെ വീട്ടിലേക്ക് മാത്രം ഒരു എത്തക്കയും ചെറിയ കുഞ്ഞി പഴവൊക്കെ ഇല്ലേ
ആഹ് ചെറുതായി ഞങ്ങള് പല സൈസ് വാഴ നട്ടിട്ടുണ്ട് അന്നട്ടിങ്ങനെ നേന്ത്രക്കായേം മറ്റെ കടെലോട്ടും കൊടുക്കും നമ്മുക്ക് അങ്ങനെ കൂടുതല് ഉണ്ടാവുമ്പോ അടുത്ത വീട്ടില് അങ്ങനൊക്കെ കൊടുക്കും അങ്ങനെ
ആഹ് മ് മ് പഴം കഴി കഴിച്ചു കഴിച്ച് മടത്തായിരിക്കുവല്ലേ കൃഷിയായതുകൊണ്ട്
ആഹ് പഴുത്തത് ആഹ് എപ്പോഴും കൊണ്ടുവും അപ്പൊ അങ്ങനെ അടുത്ത വീട്ടിലൊക്കെ കൊടുക്കും
ആഹ് ആഹ് വെ പിന്നെ ചിക്കനും പിന്നെന്നെ കറി വെച്ചെ എന്നാ കറി വെക്കാൻ പോണത്
സാമ്പാറുണ്ട്
ആഹ് ആഹ് തോരന് എന്തെങ്കിലും വെക്കുവോ
ബീട്രൂട്ട് വെക്കണം ഉം വൈന്നേരത്തേക്ക് കപ്പ വേവിക്കണംന്ന് പറഞ്ഞിട്ടുണ്ട് കപ്പ വേവിക്കാനാ വൈന്നേരത്തേക്ക്
ആഹ് ആഹ് അവിടെ മഴയുണ്ടോ ആഹ്
ഇന്ന് മഴയില്ല
അല്ല അപ്പൊ അത് തുണിയൊണങ്ങിയാ ആഹ് ഇവിടെ രാവിലെ പെയ്തു പക്ഷെ ചില സ്ഥലങ്ങളിലിൽ പെയ്തു ചില സ്ഥലങ്ങളിൽ പെയ്തില്ലഅങ്ങനെയണെന്ന് തോന്നണു
ആഹ് ഇവിടെ തുണി ഇന്നലെ ഞാൻ അലക്കി ഇന്നലെ ആഹ് ഇന്നലും നല്ല വെയിലായിരുന്നു അപ്പൊ തുണി ഉണങ്ങാൻ അങ്ങനൊ ന്നും ഇല്ല
ആഹാ വാഷിംഗ് മെഷീനിലിട്ടാണോ
അല്ല ഞാൻ കല്ലേലാ അലക്ക യൂണിഫോമിലെക്കെചെളി പോവാൻ കല്ലേൽ അലക്കണം അന്നൊന്നും വൈകുന്നേരം അലക്കല്ല
ആഹ് എന്നു യൂണിഫോം സ്കൂളിൽ പോണത കൊണ്ട് നമുക്ക് അന്നന്നെ അലക്കിയല്ലേ പറ്റുള്ളൂ ആഹ്
പുഴണ്ട് താഴെ അപ്പൊ പുഴയെ പോയി അലക്കും അല്ലെ ഇവിടെത്തന്നെ അലക്കും അങ്ങനെ
ആഹ് ഹ ഹ യു യൂണി യുണിഫോം ഒക്കെ എന്നും അലക്കി ഇടണം അല്ലേ എനിക്ക് എന്റെ കൊച്ചിനാണെങ്കിയൂണിഫോ ഇപ്പം ഇട്ട് തൊടങ്ങിയ്ട്ടില്ല തൊടങ്ങിയിട്ടില്ല മീൻസ് തയ്ച്ച് കിട്ടിയിട്ടില്ലേ അതുകൊണ്ട് നമുക്ക് പതിനഞ്ചാം അവര് ഡേറ്റ് പറഞ്ഞേക്കുന്നത് പക്ഷെ ഇതുവരെും തയ്ച്ചു കിട്ടിയിട്ടില്ല
ആഹ് ഇന്നാലേ ഡേയ്റ്റ്
ആഹ് ഇന്ന ഇന്ന്ഡേറ്റ് പക്ഷെ ഇരി വിളിച്ചു ചോച്ചിട്ട് അവര് എടുത്തിട്ട് പോലുല്ല തയ്ക്കാൻ അർബാങ്ക് സ്കൂളുകാരോട് നമ്മള് പറഞ്ഞിട്ടുണ്ട് അവര് പിന്നെ ചെറിയൊരു എക്സെപ്ഷൻ തരുവായിരിക്കും
ആ ഞങ്ങള് അവ സ്കൂള വിട്ട് വരുമ്പോം ഇടക്ക ചന്ന് പുഴേ പോകും അപ്പൊ പുഴെ പോയി അലക്കും അല്ലെങ്കിൽ ഇവിടെ തന്നെ അലക്കും
ആണല്ലെ ആഹ് അപ്പൊ അലക്കൽ പരിപാടിയ ഒന്നുംല്ല അല്ലേ ഇനി അലക്കല
ഇനിയില്ല അലക്കലൊക്കെ കഴിഞ്ഞന്നെ ഇന്നലെ ഞായറാഴ്ചല്ലായിരുന് ഇന്നലെ യൂണിഫോം ഒന്നും ഇല്ല പള്ളിയിൽ പോയ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ള്ളത് അത് പിന്നെ അലക്കിയിട്ടു.
ആഹ് ആഹ് ഇപ്പൊ വേ അടുക്കളപ്പണിമാത്രേ ഉള്ളൂ. അടുക്കളപ്പണി കൂടി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാവോ?
ആഹ് വെർതെയിരിക്കും പകല മുഴുവൻ വെറുതെ ഇരിക്കും പിന്നെ ഞാനങ്ങനെ തയ്ച്ചു നോക്കും ഫോണിനകത്തൊക്കെ തോക്കീട്ട് ആഹ് മിഷിനുണ്ട് ആഹ് മിഷന് ഇൻക്ക് രണ്ട് മെഷീന്ണ്ട് അപ്പൊ ഞാനിങ്ങനെ ഫാൻ്റോക്കെ തയ്ച്ച് നോക്കും ആഹ് ചുരിദാറിൻ്റെ ടോപ്പ് ഒന്നും തയ്ച്ചു നോക്കിയിട്ടില്ല, പിന്നെ പാൻ്റ് രണ്ട് മൂന്നെണ്ണം തയ്ച്ചു, അപ്പൊ കൊഴപ്പല്ല. ആദ്യം ഞാൻ പഠിക്കാൻ പോയിരുന്നേ, അപ്പൊ ഇവിടെ റോഡ് ഭയങ്കര കട്ട ട്ടറായിരുന്നു. അപ്പോ ഇങ്ങെനെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന ടൈം ആയിരുന്നും, അപ്പൊ എനിക്ക് ബ്ലീഡിംഗ് ആയിട്ട് എന്നോട് തയ്യിൽ പഠിക്കാൻ പോവരുത് ഡോക്ടർ പറഞ്ഞ്, അങ്ങനെ അപ്പം നിർത്തിയതാ പിന്നെ പോയിട്ടില്ല.
ആഹ് ഹും ഹും
അങ്ങനെ എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയി, അങ്ങനെ പെട്ടെന്ന് ഇത് നല്ല ഇതായായിരുന്നു. അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനിപോവരുത് അന്ന് വെറു യതാ പിന്നെ പോയിട്ടില്ല തയ്യൽ പടിക്കാൻ
ആഹാ എത്ര മാസ എത്ര മാസത്തില ബ്ലീഡിങ് വന്നത് അപ്പം?
ആ സ്റ്റാർട്ടിംങ് തന്നെ വന്നു. അപ്പൊ ആഹ് സ്റ്റാടിങ്ങ് തന്നെ വന്നു അപ്പൊ ഞൻ തയ്യല് പഠിക്കാൻ പോകുന്ന സമയത്തായിരുന്നു രണ്ടു മാസം ആയപ്പഴ്ത്തേക്കും ആ ഒന്ന് രണ്ട്, ഒന്നര മാസാ യപ്പോഴത്തേക്കും
ആഹ് ആഹ്
നമ്മ അറിഞ്ഞ് കൊറച്ച് നാള് കഴിഞ്ഞപ്പോഴത്തേക്കും ആഹ്
ആഹ് പിൻ
നടന്നു പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ചേട്ടാ എന്നോട് പറഞ്ഞു ന്നിട്ട് എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കി.
ഏഹ് ആഹ് ആഹ് അവിട കട്ടറൊന്നുല്ലാലേ?
ഇല്ല അവിടെ അങ്ങനെയല്ല, ഇവിടാകുമ്പോ നമ്മൾ ഓരോന്നും ചെയ്തും നടക്കല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോ അപ്പൊ പിന്നെ അവിടെ പോയി. അവിടൊയിരുന്നു പിന്നെ ഡോക്ടറെ കണ്ടതൊക്കെ, അങ്ങനെ പിന്നെ അവിടെത്തന്നെ ആയിരുന്നു. നടക്കാന് ഒത്തിരി ഒന്നുല്ല.
ഉം ഇച്ചിരി ഇള്ളൂല്ലേ ആഹ് ആഹ്
എട്ട് കിലോമീറ്റർ ഉണ്ട്.
ആഹ് ആഹ., എല്ലാ ദിവസവും നടന്ന് പോവാന്ന് പറഞ്ഞാലും പോസിബിൾ അല്ലല്ലോ? ആഹ് സമയത്ത് ആഹ് ഒരാളല്ലേ ഒള്ളൂ ബോ
ആഹ് ഒരാളെ ഉള്ളൂ.
മോനാണോ ആഹ ഓകെ. പിന്നെ വേറെ എന്താ ഉണ്ട് അവിടെ വിശേഷങ്ങള്? ആഹ് എനിക്ക് പെൺകുട്ടിയാ.
ആഹ് വേറെന്താ അങ്ങനെ പോ
പോവുന്നു അല്ലേ? കേൾക്കാവോ? ഹലോ ഹലോ ഹലോ കേൾക്കാവോ?
ഹലോ
കേൽക്കാവോ?
ആഹ കേക്കാം ഭ
ആറ് റേയ്ഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതാ കേക്കാൻ പറ്റാതെ പോയതെ
ആഹ ആഹ് ഭക്ഷണൊക്കെ ഒരുമിച്ച വെക്കാ ഭക്ഷണെക്കെ
ആഹ ആഹ ഭഷ് ആ രാവിലെ വെ ക്കും. ആ കേക്കാം കേക്കാം രാവിലെ വെക്കും. രാ കൊച്ചിന കൊണ്ടോവണല്ലോ, രാവിലെ പോകുമ്പോഴേക്കും. അവളങ്ങനെ പച്ചക്കറി ഒന്നും കഴിക്കില്ല എന്തെങ്കിലും മീനോ, മുട്ടയോ, പപ്പടോ, അങ്ങനെ എന്തെങ്കിലും ആണ് കൂടുതല് കഴിക്കുന്നത്.
ആഹ് ഇവനുംഅങ്ങനെ പച്ചക്കറിയൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ടാ, സോയാബീൻ വറുത്ത് കൊടുത്തു വിടന്നെ.
ആഹ അത് അങ്ങനെയൊന്നും ഉള്ളതൊന്നും കഴിക്കില്ല, എരിവുള്ളതൊന്നും കഴിക്കില്ലാന്നെ. പിന്നെ
ആഹ-
ഇപ്പ മുട്ടയോ മീനോ എന്തെങ്കിലും കൊടുത്തു വിടും. മീൻ വറത്തതാ ചി ക്കൻ അങ്ങനെ ഐറ്റംസ് പച്ചക്കറി തൊടില്ല, പിന്നെ അവിടുത്തെ ടീച്ചർമാര് കഴിപ്പിച്ചാ എന്തെങ്കിലും കൊടുത്ത് വിടുമ്പോം.
ആ ഹആഹ ആയമാ
എന്നാ ശരി വെച്ചേക്കട്ടെ പിന്നെ വിളിക്കാം
ആഹ ആഹ
ഓക്കെ
ഓക്കെ ഓക്കേ
ഉ